ഹലോ
ആ എന്തൊക്കെണ്ട് വർത്താനങ്ങള്
നല്ല വർത്താനം
ആഹ് എന്താ ഇങ്ങള് പണീണത്
ഞാനോ ഞാ ഇപ്പ ഇങ്ങനെ ഓതി ഉത്രക്കേന്
ആഹ് ചോറ്ന്നോ
ആഹ് ആഹ് ഇല്ല ചോറ്ണ്ണാനായി ട്ടില്ല എല്ലാം ആയിക്കണ് കൂട്ടാന്കളൊക്കായിന്
എന്താ കൂട്ടാനൊക്കെച്ച്
മീനാണ് മീനും കറിയും ഒക്കെയാണ് ഉം ഉം
ആഹ് അങ്ങനെല്ലെ കുട്ടികളും മക്കളൊക്ക്ണ്ടോ എത്രാള്ണ്ട്
ആഹ് ഇണ്ട് ഇണ്ട് ആഹ് നാലാള്ണ്ട്
ആഹ് അത്ശെരി
ഉം
എല്ലാര്ക്കും കല്യാണം കയിഞ്ഞോ
ഇല്ലല്ല മക്കളൊക്കെ ചെറിയ മക്കളാണ്
ചെറി ആഹ് ചെറിയ മക്കളാണ് ഞാ ആ
ആഹ് ആഹ് പ്രായം ഒരാക്കിരുപത് വയസ്സ് ഒരാക്ക് പതിനെട്ട് വയസ്സ് ഒരാക്ക് പതിനഞ്ച് ഒരാക്ക് പന്ത്ര ആഹ് ഓലൊക്കെ പഠിക്കണ മക്കളാ ഉം
പിന്നെ ഇങ്ങളട്ത്തെങ്ങനെ സ്കൂള് ഒക്കടുത്തന്നെ
ആഹ് സ്കൂള് കൊറച്ചടുത്താണ് നടക്കാള്ള ദൂ ന്നുള്ളൂ എന്നാല് വണ്ടിക്കാണ് പോവല് മക്കളൊക്കെ
അത്ശെരി ആഹ്
ഉം ഉം
പിന്നെന്താരാവിലെ കടിയ്ണ്ടാക്കിന്
ഇന്നോ ഇന്ന് രാവിലെ മസാല ദോശയായിരുന്നു
ആഹ് അങ്ങനെയല്ലേ പിന്നെ വേറെ കുട്ടികള് മറ്റേ എന്തെട്ത്തു ഒക്കെ കളി കളിക്കാൻ പോയിക്കാ അതോ പൊറത്തോയ്ക്കേ
അല്ലല്ല ഇവിട്ണ്ട് മൂന്ന് പേരിവിട്ണ്ട് ഒരാള് പൊറത്ത് പോയതാ
ആ അത്ശെരി
ഉം ഉം ഓല്ക്കെയ്ത്തും വായനയൊക്കെ ആഹ് മഴയ്ണ്ട് അങ്ങനെ പോണു
ഇവടെയൊക്കെ നല്ല കനത്ത മഴയായിരുന്നെ ഇവടെരു ആഹ് ഇവടെ നല്ല കനത്ത മഴയായിരുന്നു ഇവടൊരു റബറുംകൊമ്പ് പൊട്ടിച്ചാടിട്ടേ റോഡൊക്കെ തടസ്സപ്പെട്ടിക്കാരുന്നു പിന്നെ കെ സി ബിക്കാരൊക്കെ വന്നത് ആ ഒക്കത് ശെരിയാക്കിപ്പൊ ഉം കറന്റ് പോയിക്കാരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് മോട്ടറ് ട്ടെ ടാങ്കീത്തെ വെള്ളവും കയിഞ്ഞിക്ക അപ്പൊ പിന്നങ്ങള് കൊറച്ചേരം മുക്കൊക്കെ ചെയ്തുന്ന് ഉം പണ്ടത്തെ കാലൊക്കോർമ്മ വന്നു പറയ്
ആ അത് ശെരിയാ ആഹ്
ഉം ഇപ്പാരും ആഹ് അതന്നെ ബക്കറ്റും കയറൊന്നെട്ക്കൂലല്ലോ അപ്പൊ പിന്നെ ഉം
ചെറിയ ചെറിയ മക്കളാണോ
ആ രണ്ട് മക്കള്ണ്ട് ഒരാൾക്ക് നാല് വയസ്സും ഒരാൾക്കൊന്നര വയസ്സും
ആത്ശെരി ആ ചെറിയ പിഞ്ച് മക്കളാലേ
ആഹ് പിന്നെ ഇങ്ങളെ വീടിന്റെടുത്ത് കൊ കൊളോ തോടോ എന്തേലുണ്ടോ
അ പൊഴേണ്ട് ണ്ട് കോളണ്ട് തോട്ണ്ട് ഒക്ക ഉണ്ട് ആ
ആ ഒരു ഗ്രാമപ്രദേശേക്കാറല്ലേ
ആഹ ആഹ
ആ മീം പിടിച്ചാനൊക്കെ പോവോ കുട്യാള്
ആഹ് തോട്ടുക്ക് ചെറിയ തോട്ടക്കൊക്കെ പോക നല്ല മഴയൊക്കെ പെയ്യുമ്പോ വലിയ ആൾക്കാര തന്നെ പോകും
അത് ശെരി ന്റെ ഇപ്പക്കെ അങ്ങനെറെ ന്റപ്പാക്ക് പിന്നെ
അത് ശരി ഉം റേഞ്ച് കുറവുണ്ടോ
ഉം ചേലെ നേരത്ത് കൊറവുണ്ട് കേക്കണില്ലേ ആഹ ആഹ വേറെന്ത വേറെ എന്തൊക്കെയ ഇങ്ങിട്ട് വിശേഷങ്ങള്
വേറെൊക്കെ എന്താ അങ്ങനെ പൂവണ്ട് നല്ലതന്നെ കൊഴപ്പൊന്നുമല്ല പനിയൊക്കെ ഇണ്ടാവ ഇവിടയൊക്കെ
ആഹ പ ആ പനിയോ
ഉം
ആഹ പനിണ്ടെയേ എന്റെ മോൾക്ക് പനിയേയിരുന്നു
അഹ് ശെരി ആഹ ഇപ്പൊ വയറൽ പനല്ലേല്ലോ യെല്ലോടുത്തുള്ളത്
ആഹ അ തന്നെ ഇപ്പൊ പിന്നെ പേടിയാണ് ഇപ്പോ ഡെങ്കി പനിയൊക്കെ ഉണ്ടാകുവോന്നേ
ആഹ് ഉണ്ട് എന്തില ഇപ്പ ഇന്ന് പഞ്ചായത്തിന്റെ അലോൻസ ഒക്കെ പോയിന്
ആഹ് ഇവിടെന്നന്നെ ജീ ഇതില് പോയിരുന്നു എല്ലാരും ജാഗ്രതായിരിക്ക വെള്ളം അതന്നെ വെള്ളം കെട്ടി നിക്കണോടൊക്കെ
ആഹ് ആഹ് ഒഴിവാക്കാനും തിളപ്പിച്ചാറെേ വെള്ളം കുടിക്ക ഉം ആഹ് ശെരി ആഹ് ഉം അങ്ങനെയൊക്കെ പറയണ്ട് നമ്മള് കെര്താ
ഉം
ഉം ഉം
പിന്നെ വേറെ
ഉം പിന്നെ എന്തൊക്കെയാണ് ഹസ്ബൻഡന്റെ നാട്ടിലല്ലേ ഹലോ
വേറെ എന്തെല്ലാംണ്ട്
ആഹ് ഹസ്ബൻഡ് നാട്ടിലില്ലേ
ആഹ് ഹസ്ബൻഡ് കച്ചവടാണ് ഒരു വന്നിട്ടില്ല കൊറച്ച നേരം കഴിട്ട് വരൂ
എന്തൊരു കച്ചവടാണ്
ഒക്ക് ഇവിടെ പഴക്കച്ചോടാണ്
ഏ അത് ശരി ആഹ്
ആഹ് അപ്പൊ കൊറച്ച് ലേറ്റ് ആകുമ വരാല്
ആഹ് ആഹ് ആഹ്
അങ്ങനെയാണ്
ആഹ് ശരി ആഹ് ആഹ്
ആഹ് പിന്നെ വേറെ വിശേഷങ്ങ എന്തൊക്കെ വിരുന്ന് പോകാറുണ്ടോ
ആഹ് വീട്ടില് പോവാറുണ്ട് ഉം ഉം
പിന്നെ എന്താ അടുത്തൊക്കെ സ്കൂളും മദ്രാസൊക്കെ
ആഹ് അടുത്ത തന്നെയാണ് കുഴപ്പൊന്നുംല്ല കുറച്ച് വിട്ടുണ്ട് ഹൈസ്കൂള് കൊറച്ച് പച്ച വിട്ടാണ് ഉം ഉം അംഗൽവാടി അടുത്താണ് ഉം ഉം പിന്ന എന്താ ഉം നിങ്ങള് ട്രിപ്പ് ഒന്നും പോവല്ലേ ഉം
ആഹ് ഞങ്ങള് ഇപ്പ അടുത്ത് പോന്നു ഇപ്പ യി മഴക്കാലല്ലേ അപ്പ പിന്നെ അപ്പൊ പോവലില്ല
ആഹ് ശരി ആഹ് ആഹ്
ഇപ്പൊ നല്ല കോട കൂടിക്കണ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ആഹ് ഞങ്ങള അടക്കിടക്ക് ആഹ് ആഹ് ഫാമിലി ആയിട്ട് അങ്ങനെ പോകും ഉം
ആഹ്
പിന്നെ എന്തൊക്കെയാണ്
എന്താ കുഴപ്പമില്ലാ പോണു
ആഹ് മഴ ആഹ് മഴയൊക്കെ എങ്ങനെ നല്ല മഴയാകൂലേ
ആഹ് ഇവി
ഉം ഉം
ഉം ആഹ ഇവിടെ നല്ല മഴയന്നെനു ഇപ്പൊ കൊറച്ച് കുറവുണ്ട് രാത്രി
ആഹ് ആഹ് അലല്ല അക്ക് ഉച്ചക്ക തന്നെ റെഡിയാക്കും
അത് ശരി
പിന്നെ വേറന്തെല്ലാം ഇങ്
ഏ
വിശേഷം
പിന്നെന്താണ് ആ വേറെന്ന് ഒക്കെ അങ്ങനെ പോന്ണ്ട് ഫംഗ്ഷനൊന്നും ഉണ്ടാവല്ലേ കല്യാണങ്ങളോ അങ്ങനത്തെതൊന്നും.
ആഹ് ഇണ്ടേയ് ഇന്റെ എളാപ്പാന്റെ കുട്ടിടെ കല്ല്യാണണ്ട് അടുത്ത മാസം.
അത് ശരി ആഹ് ആഹ്.
ഉം പിന്നെ എന്തൊക്കെ ഡ്രസ്സ് എടുക്കാന അടുപ്പിച്ചാൻ കൊടുത്തുക്കുണു ഇടുക്കണഞ്ഞീ....
ആഹ് ശരി ആഹ് ആഹ് പെണ്ണാണോ ആണാണോ......
വേറെന്തൊക്കെയങ്ങട്ട് ആഹ് അത് എന്റെ കല്ല്യാണോ. പെൺകുട്ടിടേണ്.
അത് ശെരി ആഹ് ആഹ്.... ഇങ്ങളെങ്ങനെ ബിരിയാണിയൊക്കെ വെക്കല്. ഉം ഏ
ഇപ്പൊ പൊരിച്
ട്ട്യേളോ....
ഞങ്ങള് ആഹ് പാ ഉച്ചക്കും വെക്കും ബിരിയാണി ചിലപ്പൊക്കെ പൊരി പൊരിച്ചൊക്കെ വെക്കും.
ആഹ്
ഉം ഉം അത് ശരി എന്നിട്ട് രാത്രികത്തെ ഫുഡ് എന്തൊക്കെയാണ് ഉം ഉം
ഉം രാത്രിക്കത്തെ ഫുഡ് ചിക്കൻ ബിരേണി ഇണ്ടാക്കിക്കുണു ഉം പിന്നെ ഇബടെ അ ഇന്ന് ഇവിടൊരു കല്ല്യാണണ്ടായിരുന്നു അവ്‌ട്ന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി കിട്ടിക്കുണു അതാാണ് ഇന്ന് ഫുഡ് അത്പ്പൊ വൈന്നാരം എട്
അത് ശെരി ആഹ് ആഹ്
ഉം
ആഹ് ആഹ് ഉം അപ്പംപിന്നെ രാത്രിയത്തെ ഫുഡ് അതാണാ കഴിയോല്ലോ.
ശുഖറുണ്ടോ ആഹ്
ഇല്ലല്ല ഉം.
ആഹ് പ വിശേഷങ്ങള് പി ഇങ്ങളെ എവിടക്കൊക്കെ ടൂറോവല് ലോക കപ്
ഞങ്ങള് വയനാട് ആ ലോകകപ്പ് കാണാറ് ർണ്ട് അതിന്റെ ടൈംമല്ലേ പ്പൊ
ആ അത് ശരിയാണ് അവിടുത്തെക്കെ ആള് ആൾക്കാര് ഏതാ ടീമു.
ആ മക്കളൊക്കെ കാണാൻ പോവും ഓലോലെ ക്ലബ്ബില് പോയി കാണും. ഞാനീക്ക് നീക്കലുണ്ട് അത് കാ അതായിട്ട് കാണലൊന്നുല്ല.
ഉം അങ്ങനേണ്ല്ലേ ഉം. ഇവടെക്കെ ഭയങ്കര ഇതാവും ഒച്ചേ ബഹളോ പടക്കം പൊട്ടിക്കലൊക്കെ
അഹ് ശെരി ആഹ് ആഹ് അയിന്റെ ആർഭാടാവൂല്ലേ?
ആഹ് വേറെന്തൊക്കെ ഇങ്ങട്ട് ഇബടെക്കെ നല്ല തിരക്കാവും ആഹ് ആൾക്കാാര് കൂവും ആർക്കൊക്കെ ചീതിട്ടേ കുഞ്ഞെ കുട്ട്യേൾക്കൊന്നും ഒ റങ്ങാൻ നും പറ്റൂല അങ്ങനെക്കെ
ആഹ് ശെരി ആഹ് ആഹ് അതന്ന ക്ലബ്ബിന്റെ അടുത്താവും ലേ ഉം ഉം
ബോളടിച്ചിട്ടേ അയിന്റെ
അത് ശെരി ആഹ്
ഉം നിങ്ങളവിട നിങ്ങള കുട്ടിയൊക്കെ ഏതാണ് കുട്ടിയളൊക്കെ ഏത് ടീമാ.
കുട്ടിയളൊക്കെ ഏതാ ഇന്ക്ക്ന്ന അറിയില്ല ഏതാന്ന് അർജന്റീന തോന്നണ്.
ആഹ് അത് ശെരി ഇബടൊക്കെ അർജന്റീനയുടെ ആൾക്കാരന്ന ഒക്കെ ആഹ്
ആഹ് അത് ശെരി ആഹ് ആഹ്
ഉം
മക്ക് ഒരാളതായ പിന്നെ എല്ലാരും അതാവും ഉം ഉം
ഇവിടെക്കെ കുട്ടികൾക്ക് പനിയായിട്ടേ ഞങ്ങള് ഇന്നലെ ആശുപത്രി കഴിക്കായിരുന്നു. ഉം ഇടെ സൂചിയൊക്കെ വെച്ചിട്ടേ മാറിയത് അപ്പ എല്ലാ കുണിയും പകർച്ച പനിയല്ലേ
എല്ലാട്ത്തും ഉണ്ട് ആകെ പകർച്ച ആഹ് ഞമ്മള ചെറിയ മക്കളാാവുമ്പോ ഞമ്മളൊപ്പത്തിനൊപ്പണ്ടാവുല്ലോ.
ആഹ്
വീട്ടിലാരൂല്ലേ ഇങ്ങളായിറ്റക്കന്നെള്ളൂ
ആഹ് ഇണ്ട് ഉമ്മിം ഉപ്പിക്കെണ്ട്.
ആഹ് ആശെരി ആഹ് ആഹ്
ക്കണ്ടേ
ആഹ് അവേണം.
ഉം ന്നാ വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ന്നാ ശെരി.